ഹലോ
ആ
ആ ആ
കേക്കുന്നില്ലേ നല്ല വർത്താന എന്താ ആ എ ന്താ പണി എന്താ പണി ഏ
കടക്കിയേനു ഇല്ലേ ഉറങ്ങിട്ടില്ല
ആ കുട്ടികളെ വന്നോ
ഇല്ല എത്തട്ടില്ലാഓല് അഞ്ചണി ആവും വരാന്
ആ
ഇജ് ഉറങ്ങില
ഉം ഞാൻ ഉച്ചക്കുറങ്ങലൊന്നുമില്ല കുട്ടികള്ളോണ്ട് ഓന ഉറങ്ങുമ്പോ അല്ലാത്ത പണിയൊക്കെ എടുക്കും ചെറിയാപ്പു പോയോ ഉം എപ്പളേ പോയി
ഏ എപ്പളാ വെച്ചാല് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ
ഏ
പന്തത്രണ്ട്ണിയ ഓര്മണി യെക്കെ അയപ്പോം
ചോറൊക്കെ ഉണ്ടാവെയ്ന്നേരത്തിന്
ചോറ് ഇണ്ടെയ് ചോറ് വെച്ചെയ് ഇണ്ട് കാറിം മീനിണ്ട് ഇന്നൽത്തെ മീനാണ്.
ഏഹ്.
കുറച്ചുള്ളൂ.
ഒന്നായിട്ട് വെക്കലാ?
ആഹ് ഒന്നായിറ്റ് വെ ക്കും ചെലപ്പുണ്ടാാവും കുട്ട്യാളൊക്കെ സ്കൂൾക്ക് പോയാ പിന്നെ വൈകുന്നേരത്തിന് ഉണ്ടാവും. മറ്റേ പിന്നെ ഇണ്ടാവില്ല ചെറ ആഹ് ഓല് സ്കൂള് വിട്ട് വന്ന ചോറാണേ. ആഹ് ഓല് ചോറ് വെയ്ച്ച. ചെറുത് തിന്നൂല്ല ചെറുതിന് എന്തെങ്കിലും ഒക്കെ കിട്ട
കിട്ടണം ട്ടോ ഉം. അയ് സെരി. ചായ കുടിച്ചോ?
ഇല്ലേയ്.
ആഹ്. പെരീക്ക് പോയിനോ?
പെരിക്ക് പോയിട്ടില്ല പെരിക്ക് ഇഞ് നോക്കട്ടെ ഇജ് പോണ്ടോ പേരിക്ക് പോവൂണ്ടോ?
അറീല എന്താണ് അവോ?
ആഹ് ഗോതമ്പത്തിന്റെ ഇതില് ചെലപ്പോ ആഹ് പോക്കിഞ് വലിയോന് ട്യൂഷൻ ഉണ്ടാവുമ്പോളേ
ആഹ് പത്തിലെക്കാരല്ലെ?
ആഹ് ട്യൂഷൻ അവിടുന്ന് പോരാ പക്ഷെ നേരം ആഹ് നേ ത്തം വെളുത്തേക്കിന് പോരണം അതാല്ല
ആഹ് ഉമ്മാന്റെ വർത്താനം ഇത്താ.
ഇമ്മക്ക് കുയപ്പൊന്നുയില്ല അങ്ങനെ പോവുണ്ട്.
ആഹ്
മർ ഇത് കഴിഞ്ഞയില്ലേ മഹ്ർ കഴിഞ്ഞ അല്ലെ.
ഏഹ് കഴിഞ്ഞോ?
ആഹ് നാലുമാസം ആയില്ലേ ജനുവരി. ജനുവരി അല്ലെയിരുന്നോ അപ്പൊ കുറച്ചായി ഏഹ് ഒരു. ഒരു എട്ട് ദിവസം ഒക്കെ ആയ്ക്കും.
ഏഹ് ഇനി പോയിനോ അത് കഴിഞ്ഞാലേ.
ആഹ്
ആഹ്
ഞാൻ നിന്നിട്ടില്ല പോയികോണ്ട് പോണ്.
ആഹ് അത് ശരി കൊഴപ്പൊന്നും ഇണ്ടാവൂലലെ അമ്മായാക്കൊന്നും.
ഏഹ് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല. ഒരാൾക്ക് ഊരവേദനയും കാര്യയൊക്കെ ഇണ്ടെയ്നോ.
ആഹ് ആഹ്
വലുതിനാണ് ഊരവേദനയുള്ളത്.
ആഹ് ശരി അങ്ങനൊക്കെ അല്ലെ ഇമ്മല്ലെ അവിടെ.
ഇമ്മയുണ്ട്.
ഉം അന്റെ പനിയൊക്കെ മാറിയോ?
പനി മാറി.
ഉം
പാ ഇപ്പ കൊഴപ്പൊന്നും ഇല്ലാ അതാ ജൽദോഷം പുട്ച്ച് ഇപ്പ ആകെ പനി അല്ലേ
ആ ഇപ്പ പൻച്ചാ മാർണുല്ലെയ്
ആഹു ഇച്ച് പൻച്ച് ഇബടെ ചെറാപ്പുന് പൻച്ച് കുട്ടിയാക്ക് പൻച്ച്
മേലൊക്കാണ്ട് വേദനായിട്ടെ
മേൽ വേദനിം പനിയാണ്ട് വുട്ട് പോൺണ്ട് പനി ഇച്ച് പനി മാറാൻ കെതെട്ട്ക്ക്ണ് ഞാൻ പനി ചെൽപ്പം തോണും പനി മാറിക്ക്ണ് പിന്നെ അതേപോലെ പിന്നിം പൻച്ചാ ബർക്ക്ണ സെയ്സ് പന്യായ്ക്ക ഇപ്പൊ കഫക്കെട്ട് ഇണ്ട് പനി മാറിയൊ ക്കുമ്പം കഫകെട്ടും കൊരിം കാണ്ഞ്ചിനെ ഇവടെ സ്കൂൾന്റെ അവ്ടെ ഗവൺമെന്റാ കാൺച്ചീനെയ് മൂന്നാള് കൂടിക്കാണ്ട് കാൺച്ചു ചെറ്യാപ്പുനും ഒക്കെ പനി അല്ലെയ് ച്ചും ആ ഇണ്ടെയ്
കുഞ്ഞോൾ ഇല്ലേ ആ
ഓളെ ആങ്ങൾന്റെ കുട്ടീന്റെ കല്യാണം അല്ലെയ്നൊ
ഏ കയ്ഞ്ഞോ
ആ അത് കയ്ഞ്ഞു
ആ ഇങ്ങക്കൊക്കെണ്ടെയ്നോ
ആ എല്ലാർക്കുംണ്ടെയ്നി
എന്നെ കയ്ഞ്ഞ ഞാറാച്ച്യാേ
കയ്ഞ്ഞ ഞാറായ്ച്ച
ആ അന്ന് ഞങ്ങക്കുണ്ടെയ്നി ഇങ്ങളെ അവ്ട്ത്തെ ഓഡിറ്റോറിയത്തില് കല്യാണം
സഫീല
ഉം
ല് കുതുതോടിറ്റോറിയല്ലേ
ഊം
നെല്ലിക്കൂത്ത്ത്തെ ഓടിറ്റോറിയല്ലേ
ആ സഫീലെ
ആ ആ സാഫാ
അവള അമ്മായിന്റെ മകന്റെ പേരക്കൂട്ടിന്റെ കല്യാണം
ആ
അവ്ടെ തറവാട്ട്ത്തെ
ഏ
വമ്പം കല്യാണേനു
ഏ
മൂന്ന് മണി മുതല് ആറ് മണി വരെ ഒര് സെക്ഷൻ ആറ് മണി മുതൽ ഒമ്പണി വരെ ഒര് സെക്ഷൻ ഉം ല്ലാത്ത മാെതലല്ലേ ന്നാേട് പറഞ്ഞ് ആണ്ട് പോവാ മുത്താപ്പാന്റെട്ത്ത്ക്കോവ ഞാൻ പറഞ്ഞ് പിന്നെ പോവാന്ന് കൊയ്ങ്ങിം ചെയ്‌തീനി
ആ ആ
പിന്നെ പോവാർഞ്ഞ് എന്താണറിയോ പായസങ്ങൾ ല്ലാത്ത സാധനാെന്നുല്ല കല്യാണത്തിന് ചോറൊക്കെ മൂന്ന് വിതാ ചോറ് ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് നെയ്ച്ചോറണ്ട് പിന്നേ പിന്നെ പാല പ്പം വെള്ളപ്പം നൂലപ്പം പോ ആ ആ ആ ആ ആ ആ പന്റെ പങ്ങ
ആ
പാലപ്പം നൂലപ്പം പിന്നെ ഒരു പെെന്നിമാതിരി വേറൊരു സാധനം പൊറോട്ട പിന്നെ ബ്രോസ്റ്റ് അച്ചി വരട്ടിയത് മീൻ പൊരിച്ചത്
ആ കപാട കണ്ടത്തന്നന്ന് തോന്നൂല്ലേ പി പിന്നെ സങ്കടയണോ
മീൻകറി ച
ഏ
പാൽക്കപ്പ ഇല്ലാത്തതൊന്നുംല്ല പിന്നെ കോരറ്റ് ഹൽവ പാലടപ്പായസം പിന്നെ വേറെ ഗുലാബ് ജാമിൻ്റെതിന്റെ ഒരു സാധനം
ആ എ ആ കുഞ്ഞോള അല്ല
ആ പി ആ പിന്നെ എന്താ പറയുക കോഫി നല്ല പാലൊഴിച്ച് കോഫിയും അതേപോലത്തെ ചായയും പിന്നെ ജ ജ്യൂസ് ഐറ്റംസ് അതൊക്കെ
ഏ അത് മാ മാമീട്ട ഒന്നും വന്നിട്ടില്ലല്ലോ എന്നാല്
ഇല്ല ഓരൊന്നുംല്ല ഇനി കല്യാണത്തിന്
ല്ലേ
അത്രം പോയിട്ടുള്ളൂ
ഏ
അത ഇന് അമ്മ്മായി കാക്കാന്റെ ആദ്യത്തെതിയുള്ള ആ കുട്ടിയാണ്
ആ അത് ശരി
ഏ
രണ്ടകല്ലണം കഴിച്ചിക്കണല്ലോ അല്ലേ
ആ ആദ്യത്തെ മരിച്ചിട്ട് അപ്പോ ഓലോ ഈ യബില് വലിയൊരു കണക്ഷനല്ലെ അപ്പോ ഓലോ ആരും പോണില്ല
ആ ആയിക്ക
അമ്മായിക്കൾക്ക് അമ്മായി ഒ ന്നും പോയിട്ടില്ല
ആഏ
ഇല്ല
അ ശരി
അങ്ങനെ അപ്പൊ പിന്നെ ഇവിടന്ന് പോവാ പോവാണപ്പ പിന്നെ കുഞ്ഞുട്ടി ഓല് വന്ന് കല്യാണൊക്കെ വിളിച്ചിക്കണ അപ്പൊ പിന്നെ അങ്ങനെ പോയി നമ്മള് പോയി പോന്ന ത് ആരായി ഞങ്ങള് നമ്മക്ക് കിട്ടിയ കല്യാണത്തിലു ആറു മണി മുതല് ഒമ്പത്തുമണി വ രല്ലേ അതെ അപ്പഴാത്തേ പിന്നെ പൊത്തിന് തന്നെ സാധനൊക്കെ തയ്യല് തുടങ്ങി ഞങ്ങൾ ഇവിടുന്ന് ഏഴ് മണിക്കാ പോയത്
അപ്പൊ ഓരോ ഓരോരുത്തർക്കും ഓരോ സമയ
എനിക്ക് തോന്നണ് അത് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടീട്ടേ
ആ ആ
അങ്ങനെ ആ ചീക്കാ തോന്നുന്നു
കൊറെേ ആൾക്കാർ പരിപാടി ഉണ്ടാവുമ്പളേ
ആ ആ പെൺകുട്ടിന്റെ മേത്തുള്ള ഒരു പണ്ടങ്ങാണ്
ആ ഇമ്മാതിരി കാലത്തോ
അതിന്റെ അടിന്ന്ത ന്നെ മുകളിലറ്റമുണ്ട് പണ്ടവും മറ്റും വളയും മാലയും ഉം ഞാൻ പറയാം ഏത് കഴിവുള്ളവരും ഇപ്പോ കോയിനും അല്ലെങ്കിൽ മുതലും അങ്ങനെ കൊടുക്കു.
ആഹ് ഇപ്പ പൻ പണ്ടം കൊടുക്ണോല് ഇല്ലപ്പൊ
അയാക്ക് കുറെ ഹോസ്പിറ്റല് കൊറെ കടകള് ഓ ട്ടല്കള് ഇല്ലാത്തതൊന്നും ഇല്ലോലെ
ഹേ
എന്താ സെറ്റപ്പും കാര്യോക്കെ അറിയോ ഓഡിറ്റോറിയം ഉള്ളൊക്കെണ്ട് തയ്ക്കാണ്ടേ
ഹേ
അങ്ങനെങ്ങനെ
ഫിനു എപ്പളാ വെരാ?
ഒന്ന് ഓള് മൂന്നെ അയ്ബത്തെയ്യ് നാലെണിന്റെ ഉള്ളില് വെരും
ബെന്നോ
ഉം ഓള് വന്ന്
ഹേ ഇന്റെ മക്കള് വരുമ്പത്തിന് അഞ്ചണി ആവും
ഇതയ്ന് ഓള് ഫസ്റ്റ് ട്രിപ്പാണ് ബസ്സിനാണ് സ്കൂൾ ബസ്സിനാണ്
ഏഹ് സ്കൂൾ ബസിനാ? ഇന്റെ മ വല്ല്യോലെ വല്ല്യോല് രണ്ടാളും പിന്നെ ലൈൻ ബസ് ത്തിനാണ് ഓലും നാലെ ഇരുവിനല്ലേ ബ്ടെള്ളൂ
ആഹ് ഇത് ബലെ നാലേ കാൽനാ വ്ട ബഷേ ഇവല് ഫസ്റ്റ് ട്രിപ്പ് ആവുമ്പം മൂന്നേ മുക്കാലിന് ഫസ്റ്റ് ട്രിപ്പ് ഇള്ള കുട്ട്യാളെ വ്
ആഹ് ആഹ് ഓള് ഏത് സ്കൂളിലാ?
ഓള് ഗേൾസ്ല്
ആഹ് ആഹ് ബോയ്സ്ല് ബോയ്സിലാണ് ഇണിന്റെ ചെർക്കൻണ്ട്
ആഹ് അഹ് ശെരി
ഓള് ആഹ് വൽത് ഓം പ്ലസ് വൺല് ഔടെ
ഏഹ്
പ്ലസ് വൺ അവിടെ. ഏഹ് ഇവിടെ വേട്ട വേട്ടയകോട്. എത്ര പേരെ ഉള്ളത് നാല് നാലേരല്ലേ ഉള്ളൂ.
ഏഴര ഏഴര.
ഏഴര ആഹ്
ആഹ്
ഞാൻ ചേട്ടന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോ തോന്നി ഉം ഉം സ്കൂള് മാറി. എനിക്കൊന്ന് തോന്നി പ്രവേശനോത്സവത്തിന്റെ വച്ചിരുന്നല്ലോ.
ആഹ് ആഹ് പിന്നെ ആദ്യയൊക്കെ അവിടെ അഞ്ചരല്ലാം ഉള്ളയെനി പിന്നെ ഏഴര ആയതാണല്ലോ. അഞ്ചയെന്ന് പിന്നെ ആറ് ആഹ് അവിടെ യു പി. യു പി ഇല്ലായിരുന്നു എൽ പി ഉള്ളേനി. ഞാൻ എണീറ്റ് വിളിക്കട്ടെ കുട്ടിവന്നേനെ.
ആഹ് ആഹ് എന്നാ ആയിക്കോട്ടെ.
എന്നാ ശരി